ഹലോ
ആഹ് കേൾക്കണ്ടോ
അതെ കേൾക്കാം. ആഹ് കേൾക്കാം കേൾക്കാം എന്തുണ്ട് വിശേഷം സുഖ സുഖായിട്ടിരിക്കുന്നു. സുഖായിട്ടിരിക്കുന്നു.
ആഹ് സുഖാണ് ആഹ് സുഖാ.
പിന്നെ എന്താണ്ട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു കഴിച്ചു.
ഉം നിനാക്കത്തെ ആഹ് കേൾക്കുണ്ട് പറഞ്ഞോ
പിള്ളേ പിളള ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ച് അവെടെ കഴിച്ചില്ലേ
ഇതാരുന്നു കറിടെ കറി
കറി ഇന്ന് വെണ്ടക്ക കറി മീൻ പൊരിച്ചത് വഴുതനയുപ്പേരി.
ഉം എന്തുപ്പേരി
എന്തായുള്ളോ കറി
വഴുതന ആഹ് ഞങ്ങെക്ക് ഇന്ന്. ഇച്ചിരി ബിരിയാണിയും ബീഫുവായിരുന്നു.
ആഹ് ആഹ് എന്താ പേര്
എന്റെ പേര് നെജു.
ആഹ് പിന്നെ വേറെന്തെക്കെയാ മക്കളൊക്കെ
പേര് പറയാൻ പാടെളാ.
ശോ മക്കളൊക്കെ.
പിള്ളാര് രണ്ടുപേരും ഇവെടൊണ്ട്.
ആഹ് സ്കൂ സ്കൂളിലല്ലതേ.
ഇപ്പ അവധിയാണ് രണ്ടു പേർക്ക് അവധിയായിട്ടിരിക്കുന്നു ഒരാള് പ്ലസ് ടു പരീക്ഷയെഴുതിരിക്കുന്നു. ഇന്ന് ഒരാള് പത്തില് പരീക്ഷയെഴുതിരിക്കുന്നു.
ആഹ് ആഹ് അല്ല ഒരാൾടെ റിസൽറ്റ് വന്നില്ലേ
ഒരാൾടെ റിസൽറ്റ് ഇന്നലെ വന്നു. ഇന്നലെ വന്നു കൊഴപ്പമില്ല അവന ത്യാവശ്യം മാർക്കുണ്ട്.
പിന്നെ പിള്ളേരെന്ത് ചെയ്യുന്നു
ഇവെടെ വെല്യയോനേക്കൊണ്ട് എന്താ രണ്ടാമത്തെത്തിയേ.
അപ്പ് ക്ക് മൊത്തെൻ പിള്ളേരെന്ത് ചെയ്യുന്നു മൂത്തയാള്?
മുത്താള് എക്കൗണ്ടെന്റാണ്.
ഓക്കെ. ഒരാളോ?
ബി ടെക് പടികണ്ടേ അല്ലാത്തേ ഉം സെക്കൻഡിയർ.
ഉവ്വവാ. മഴയൊണ്ടാേ?
ഓ മഴ പെയ്ത് ചെളി
ഇവിടെ മഴയില്ല മഴ പെയ്ത് മാറി.
മേഘം ഇങ്ങനെ കറുത്ത്.
ഉം ഉം.
ഇവിടെ വലിയ മഴയൊന്നും ഇല്ല ഭയങ്കര ചൂടാ.
ഉം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
ഇവിടെ ഒരു പെ. യ്ത് കഴിഞ്ഞു ഇനി അടുത്ത മഴക്കാറ് വെച്ചോണ്ടിരിക്കുന്നു ഉം ഉം.
ഈ മഴക്കാലം തുടങ്ങു .
ആ നേരത്തെ മഴക്കാലം തൊടങ്ങുവാ. പിന്നെ ചായേടെ കാര്യവോക്കെ റെഡി ആയോ?
ഇവിടെ ചായ കുടിക്കൂല. ചായ ഹസ്ബന്റിനെ ഉള്ളൂ ഞങ്ങൾ ഒന്നും കുടിക്കൽ ഇല്ല. ഉണ്ടാക്കി കൊടുക്കും എന്തെങ്കിലും. അവിടെ എങ്ങനാ ഹലോ. ഹലോ. .